ഹലോ
ആഹ് എന്തെക്കേണ്ട് വിശേഷം കൊഴപ്പൊന്നുംല്ലല്ലോ
ഏഹ് ആഹ് എല്ലാര്ക്കും സുഖാണ് കൊഴപ്പൊന്നുല്ലാ ആർക്കൊരു പ്രശ്നാേല്ലാ അവിടെങ്ങെനേ സുഖെല്ലെ എല്ലാര് ക്കും
ആഹ് ഇവിടെ കൊഴപ്പൊന്നുല്ല ഇപ്പൊ മറ്റേ മഴക്കാലായിട്ട് രോഗും കാര്യങ്ങളൊന്നുല്ലല്ലോ
ഏഹ് രോഗംന്നെച്ചാ എല്ലാർക്കും ചെറിയൊരു പന്യൊക്കെണ്ടായ്ര്ന്നു പ്പം എല്ലാരും മാറി അവ്ടെങ്ങെനെ നല്ല മയാെക്കെണ്ടോ
ആഹ് മഴ മഴാന്ന് പർഞ്ഞാ എടെക്ക് മഴിം എടെക്ക് വെയ്ലു ആയ്ട്ട് വല്ലാത്തൊരു കാലാവസ്ഥ ഉണ്ട് ഇപ്പം എല്ലാവര്ക്കും പനിയാന്ന് പറയ്ണ്ട് ചൊയ്ക്കുന്നോലാേട്ത്തൊക്കെ ഇപ്പ ചോയ്ക്കുമ്പ പനിയാണ് പനിയാണ് ഒരായ്ച്ചായ് പനി പെട്ടിട്ട് ചെലോൽക്ക് ജലദോഷ പനീണ്ട് പിന്നെ വേറെ കാര്യങ്ങളും ചെലോൽക്ക് അല്ലാതെ പനിയൂണ്ട് ടെസ്റ്റെയ്യാനൊക്കെ പറയ്ണ്ട്പ്പാെ ഓരോരോ രോഗങ്ങൾ പുത്‌യതായി പന്യൊക്കെ പുതിയ പനികളൊക്കെ കണ്ടുട്ച്ച്ണ്‌ണ്ട് അപ്പ അങ്ങെനെ ഓരോ കാര്യങ്ങെള്
ആഹ് വേറെ ആര്ക്കു അസ് ഏഹ്
പിന്നെ എന്താ വേറെ സുഖല്ലേ
ആഹ് സുഖം തന്നെ
പ്പോ ഞാം വിൾച്ചാന്ന് വെച്ചാലേ
ആഹ്
എന്താപ്പാേ ഇപ്പാെ ഇയ്യ് നീ ഇയ്യ് സ്കിൻ കെയറൊക്കെ ചെയ്യ്ണ കാര്ത്ത്ല് ഭയങ്കര ഒര് തല്ലേ അപ്പൊ ഈ നാച്ചുറലായിട്ട് ഇപ്പ ഞാ ഒരു കാര്യം ചോയ്ക്കാ ഇപ്പ ഇ ഈ ഹെയറൊക്കെ ഇപ്പം പ്രായം തെറ്റി അതായെത് ഇപ്പോ സാധാര്ണാന്നൊക്കെ പർഞ്ഞാ നമ്മെള് അത്യാവ്ശ്യം വയസ്സായ ഒരൻപത് അൻപതിന്റെ മോള്ക്ക്ല്ലോല്ക്കൊക്കേര്ന്നു മാെ ഏഹ് മുടി നെരച്ചീര്ന്ന് പക്ഷെ ഇപ്പാെ അങ്ങനെല്ല ഇപ്പോ എന്റെത് അങ്ങനെയെല്ലാ എന്റൊരു ബന്ധത്തിപെട്ട ഒരാൾക്ക് വേണ്ടീട്ടാണ് ചോയ്ക്ക്ണെത് അതായെത് അതായെത് ഇപ്പൊ പ്രായം കാെറഞ്ഞവർക്ക് പോലും ഇങ്ങെനെ മുടി നെര്ക്കാണ് അവര് ഇപ്പ തന്നെ കണ്ടാല് ഒരു പ്രായം കൊണ്ടല്ലെങ്കിലും അവര്ടെ തല കണ്ടാ താേന്നും നമുക്ക് പത്തമ്പത് വയസ്സ് കഴിഞ്ഞൂന്ന് അപ്പ ഈ മുടി നരക്ക്ണേന് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ നാച്ചുറലായിട്ട് അല്ലാതെ അൻക്ക് അറീണേ നാച്ചുറലായ്ട്ട് മതി അല്ലാണ്ട് ഈ എന്താ വെഷമയോ അതായെത് പാെർത്ത്ന്ന്ള്ള ഒര് ഉപയോയ്ക്കാത്തൊന്നും വേണ്ട എന്താ ഇപ്പോ വീട്ടി തന്നെ ചെയ്യാം പറ്റ്യ ന്ന എന്തെങ്കിലും റെമെഡിണ്ടെങ്കാെന്ന് പർഞ്ഞെര്വോ
ഓഹ് തീർച്ചയായ്ട്ടും ഞാൻ പർഞ്ഞ് തരാ നിങ്ങെള് പർഞ്ഞമായ്രി തന്നെ ഇപ്പൊ എന്താ ഈ വയസ്സാവാതെ തന്നെ എന്താ കൂട്തല് പേര്തും നെരെക്കാണ് അത് ചെലാേൽത് ഏഹ് പാരമ്പര്യായ്ര്ക്കും ബസ് പെലോൽത് നിങ്ങെള് പർഞ്ഞ മായ്‌രി ട്രീറ്റ്മെന്റിന്റെ ഭാഗായ്ട്ട് നമ്മള്പ്പോ ഈ പണ്ടത്തെ ണ്ണാന്ന് പർഞ്ഞാല് നമ്മെള് ആട്ടി ഇട്ത്ത് നമ്മെള് ഫ്രഷ് എണ്ണേ തേച്ചീനെ അന്ന് പിന്നെ എണ്ണേടെ പ്രശ്നംണ്ടായ്ര്ന്നില്ലാ. പക്ഷെ ഇപ്പഴാച്ചാല് നമ്മള് എണ്ണ കടയിൽ നിന്ന് വാങ്ങാണ് കൊറെ നമ്മളീ- കടയിൽന്ന് വാങ്ങൊണ്ട് തന്നെ ഒരു ഒരുപാട് ബുദ്ധിമുട്ട്- താണ് അവടെ ഉണ്ടാവുന്നത് കാരണം അവിടെ
അല്ല എണ്ണൊക്കെ അതില് വിഷമൊക്കെ ഇണ്ടാന്നാണ് പറയുന്നത് നാച്ചുറലല്ല അതായത് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല തലയ്ക്ക് ശരിയല്ലാന്നാണോ താങ്കൾ പറയണേ
അതെ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ് കാരണം കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് ഇവര് എണ്ണ ഉണ്ടാക്ക ഇവരെ എണ്ണയൊക്കെ കാണാൻ നല്ല കളറും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതില് നമ്മള് നമ്മള് തന്നാട്ടി ഉണ്ടാക്കണമാരി ആവില്ല ഭയങ്കര കെമി ക്കല് ഉണ്ടാവും നമ്മളാ- ഇപ്പ എല്ലാരും കടയിൽന്നാണ് വാങ്ങ ഒരിക്കലും നമ്മള് ഇപ്പാട്ടി തേങ്ങല്ല തേങ്ങല്ലാന്ന് മാത്രല്ല എന്താ നമ്മള് ആട്ടൂല്ലയിപ്പോ ഭയങ്കര പണിയാണെന്നൊക്കെ വിചാരിച്ച് നമ്മളിപ്പോ ആ ട്ടാറൊന്നുല്ല ഏറെ പ്രശ്നം ഇതാണ് നമ്മ
അപ്പൊ നീൻ പറയുന്ന വര എന്താ ഈ കടയിൽ നിന്ന് വാങ്ങണ അല്ലെങ്കിൽ നമ്മള് ഹെയറിൽ തേക്കണ ഓയിൽ എന്തായാലും നാച്ചുറലായിരിക്ക് ല്ല അതില് ചേർക്കണ- ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിശോധിക്കേണ്ടി വരൂല്ലേ അപ്പൊ പുറത്തുന്നുള്ളള്ളത് വല്ലാണ്ട്- എന്താ അപ്പൊ പറ്റണില്ലന്നി പറയണ അപ്പൊ ഈ ഹെയറിലിപ്പോ ഏ മുടിയിൽ തേക്കന് ഏ മുടി വളരാനും മറ്റു ആവശ്യങ്ങൾക്കെ- ഏ എണ്ണ അതായത് ഓയില് നല്ല ഇമ്പോർട്ടന്റാണെന്നാ താങ്കൾ പറയുന്ന അപ്പൊ ഈ- എന്തെങ്കിലും ഇങ്ങനെ എണ്ണ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ വല്ല കാ ച്ചി എണ്ണന്നൊക്കെ പറയൂലേ ഇപ്പൊ പണ്ട് ആൾക്കാരൊക്കെ കാച്ചി എണ്ണ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിര്ന്ന അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കാച്ചിയെണ്ണ യൂസ്- അതിലെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടും അത് തനിക്ക്റിയോ
ഓ തീർച്ചയായിട്ടും എനിക്കറിയാം അതെന്താന്ന് വെച്ചാ നമ്മള് ഈ ക ഒരു വേപ്പിൻ്റെല ഉണ്ടായിര്ന്നു നമ്മുടെ സാധാ വേപ്പും- പിന്നെ ഒരു കൈച്ചിന്ന തരം ഒരു വേപ്പുണ്ട് അതൊക്കെ- കൂട്ടിയിട്ട് നല്ല ചട്ടിയിലിട്ട് കുറുക്കി അതിലേക്ക് നമ്മള് ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് വരണം എന്നാലെ നമുക്ക് അത് എണ്ണയായി കിട്ടു- ള്ളു പിന്നെ ഈ ചെമ്പരത്തിന്റെല അത് നിർബന്ധമായിട്ടും വേണം
അതൊക്കെ എത്ര അതായത് ഇപ്പോ നമുക്ക് എത്ര ഒരളവിൽ എടുക്കേണ്ടി വരോ അതൊക്കെ- ഈ ചെമ്പരത്തിന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ അളവിൽ വണ്ടി വരുമോ
ഏയ് അതിന്റെ ആവശ്യൊന്നുമില്ല ഒരു- ആ നമ്മൾ എത്രയാണൊ എണ്ണ ഉണ്ടാക്കണെ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി എന്താന്ന് വെച്ചാല് ഇതൊന്നും കൂടുതലാവാനും പറ്റില്ല ഒക്കെ ഒരു പാകത്തിനടുത്ത് എണ്ണ എത്രയാണ് എടുക്കണ അത്ര- ആ അത്യാവശ്യത്തിനെടുത്തിട്ട് നമ്മളത്
അതായത് ഇപ്പോ ഈ തേക്കണ്ട ഒരു തേക്കേണ്ട ദിവസം ദിവസവും തേക്കണൊ അതോ ആഴ്ചയില് ഒന്നോ രണ്ടോ വട്ടം അങ്ങനെ തേയ്ച്ചാ മതിയോ അത് വല്ല ഐഡിയ ഒണ്ടോ തനിക്ക്.
ആഹ് അത് ഇണ്ട് അത് എന്താന്ന് വെച്ചാല് ആഴ്ചയില് രണ്ട് വട്ടം തേച്ചാ മതി കാര്ണം ഈ എണ്ണെയൊന്നും. ആ കൂടുതൽ തലേല് കൊഴപ്പൊന്നുല്ല കാര്ണം നമ്മെടെ സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഇണ്ടാക്കുന്നത് അതോണ്ട് വെല്യ വിഷമൊന്നുണ്ടാവില്ല കെമിക്കലൊന്നും ഉണ്ടാവിലല്ലൊ കടേന്ന് വാങ്ങ്ണ മായ്രി അതുകൊണ്ട് വെല്യ പ്രശ്നം ഒന്നും ഉണ്ടാവൂല്ല എന്തായാലും ആഹ് ഒരാഴ്ചേല് രണ്ട് വട്ട ഒക്കെ തേച്ചാ മതി കാരണം പിന്നെ അതിന്റെ മണ എല്ലാർക് പറ്റണം ന്നില്ല പിന്നെ തല നമക്ക് ഒരു മണം
അല്ല അത് ഇപ്പോ മണം പറ്റണം എന്നില്ലാന്നെ വെച്ചാല് ഇപ്പോ എന്നാ ചെയ്യ അതോ ഇനിയിപ്പോ ഇതിക്ക് കടേന്ന് വാങ്ങ്ണ ഷാമ്പൂ ആഡ് ചെയ്തിട്ട് കുളിക്ക അതായത് ഈ എണ്ണ തേച്ചിട്ട് കുളിക് എന്തായാലും എണ്ണ തേച്ചിട്ട് കുളിക്കാനല്ലോ കാര്ണം കാ ച്ചയണ്ടന്നൊക്കെ പറ്ന്ന ഇങ്ങനെ തലേല് വെച്ച് നടക്കാൻ പാടില്ല. അപ്പൊ ഷാമ്പൂ വെച്ചിട്ട് പിന്നീട് ഷാമ്പ് വെച്ചിട്ട് അതായത് സ്മെല്ല് പോകാൻ വേണ്ടി കുളിക്ക അത് വല്ല പ്രശ്ന ഉണ്ടോ
ഓഹ് അത് കൊഴപ്പൊന്നുല്ല എന്താന്ന് വെച്ചാല് ഈ ഷാമ്പൂ വല്ലാതേക്കാനൊന്നും പറ്റൂല അപ്പ മ്മള് രണ്ട് രൂപയുടെ പേക്ക് വാങ്ങ്യായാല് അത് കൊറച്ചെടുത്ത് തേക്കും മണം പോവാൻ മാത് ത്രം വാണ്ടീട്ട് അല്ലാത് നമ്മള് ഇല്ല ഷാമ്പൂ ഒക്കപ്പാടെ തേച്ച നമ്മള് തേച്ച എണ്ണയുടെ ഭവിശ്യത്തൊക്കെ പോവും പിന്നെ നമുക്ക് തേച്ചിട്ട് വല്യ കാര്യല്ലല്ലോ അതോണ്ടെ ന്നെ അത് കൂടുതല് ഷാമ്പ് ഇടുക്കൊന്നും വേണ്ട പാകത്തിന് ഇടുത്താലും മതി ഏഹ്. കാരണം നമ്മള് എണ്ണ തേച്ചാല് പിന്നെ അത് മുടിമെ നിക്കണല്ലോ അല്ലാതെ ഇപ്പോ. അത് അപ്പൊ ഷാമ്പൂ കൊണ്ട് കഴികി കളഞ്ഞാ പിന്നെ അത് ഒന്നിനും പറ്റൂലല്ലോ
അത് ശെരിയാ പിന്നെ ഈ മുടി നറയ്ക്കാനുള്ള പ്രത്യേക കാരണങ്ങള് വേറെ എന്തൊക്കെ
പിന്നെ ഞാനീ പറഞ്ഞ മായിരി തന്നെ ചെലൊൽക്ക് ടെൻഷൻ കൊണ്ട് പിന്നെ തലവേദന പിന്നെ ചെലോൾക്ക് പാരമ്പര്യ ആയിട്ട് കിട്ടും. അങ്ങനെ ഓരോന്നാണ് ഇപ്പൊ നമ്മളെ ഉമ്മാക്ക് ഇണ്ടെങ്കി നമുക്കു ഉണ്ടാവും. അങ്ങനെ ഓരോ പാരമ്പര്യത്തിലും കിട്ടും തലവേദന അതേ മാരി ടെൻഷൻ അടിച്ച് ണോൽക്കൊക്കെ വേഗം മുടി നെരക്കുംന്ന് പറയണേക്കാ പിന്നെ അതുപോലെ തന്നെ ഈ മുടി നെരക്കാതിരിക്കാനും വളരാനൊക്കെ വേറൊരു ടിപ്പുണ്ട്. അത് എന്താന്ന് വെച്ചാ ആ മിരിങ്ങെണ്ട് ഉണ്ടാക്ക്ണത ആ മുരിങ്ങാന്ന് വെച്ചാല് മുരിങ്ങ നല്ല തണ്ത്ത വള്ളത്തില് മിക്സിൽ അടിച്ചിട്ട് അത് തേച്ചാ മുടിക്ക് നല്ല കളറ് വെരും പിന്നെ നല്ല
അപ്പൊ ഈ മുരിങ്ങതേ ക്കെ പറഞ്ഞാ എല്ലാ കാലാവസ്ഥയിലും തേക്കാൻ പറ്റും അതായത്‌ ഇപ്പോ തണുപ്പാണെങ്കിലു ചൂടാണെങ്കിലും അല്ലാതെ തല എന്തേലും പ്രശ്നോ എന്തെ കാര്യങ്ങളൊക്കെ വെരോ
ആഹ് അത് നിങ്ങള് ഓർമ്മപ്പെടുത്തിയത് നന്നായി എന്താലും ഉറപ്പായിട്ടും വരും എന്താന്ന് വച്ചാല് ഏഹ് മുരിങ്ങ ഈ ചൂട് കാലത്ത് പറ്റില്ല തണുപ്പ് കാലത്തേ പറ്റൊള്ളൂ കാരണം എന്താന്ന് വെച്ചാല് ഏഹ് തണുപ്പ് കാലത്ത് വെച്ചാല് മുരിങ്ങ തേച്ചാ സുഖായിരിക്കും. പക്ഷെ ചൂട് കാലത്ത് തേച്ച പിന്നെ നമുക്ക് തലവേദന ഓരോ പ്രശ്നങ്ങള് ഇണ്ടാവും. നീരറങ്ങി തലവേദന ഭയങ്കെര പ്രശ്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഈ മയക്കാലത്തൊക്കെ തേക്ക ച്ചാല് എല്ലാ കുട്ടികൾക്കും സുഖായിര്‌ക്കാം
അപ്പൊ മഴക്കാലത്ത് തേക്ക്ന്ന ആണ് നല്ലത് പിന്നെ താന് എന്താപ്പൊ കാച്ചിയ വിഭവം ന്നും പറ്ഞ്ഞ്ണ്ട് അതായത് കാച്ചാൻ പറഞ്ഞില്ലെ ഇപ്പൊ എണ്ണെൽ കാചീത് നല്ലാണ്ന്ന് പറ്ഞപ്പോ ഈ ചെമ്പരത്തി മാത്ര ആണോ വേറെ എന്തൊക്കെ ഐറ്റംസ് അ വേണം അത് താങ്കള ഇപ്പ ഞാൻ വിട്ടു പോയതാണ് അതെങ്ങെനെ ചെയ്യാന്നന്നു പറഞ്ഞരോ.
ആഹ് അത് ശെരിയാണ് നമ്മള് വിട്ടു പോയി ചെമ്മരത്തി ഈ വേപ്പിൻ്റെലിം കഴിച്ച കയ്പ്പ വേപ്പിൻ്റെലിം എടുത്തിട്ട് അത് എണ്ണയില് ഇട്ടിട്ട് നമ്മള് സാധാ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത എണ്ണ ഇണ്ടെങ്കി അത്രയും നല്ലതാണ് ആഹ് എണ്ണടുത്ത് പാർന്നിട്ട് കുറച്ച നേരം ഈ ചെമ്പരത്തി തിരിതലേടെ താളിപ്പ് ഈ ആഹ് അത് ചെമ്പരത്തിയൽ ഒരതിയാൽ തന്നെ ഉണ്ടാവല്ലോ ഒരു ആഹ് പശവശ പോലെ അതൊക്കെ വേണം അപ്പൊ അതൊക്കെ എടുത്തിട്ട് എന്താ പീഞ്ഞ് ഈ എണ്ണ നല്ല വണ്ണം കുറുക്കണം കുറുകി കുറുകി കുറുകി കുറുകി വരുമ്പോ അതിലേക്ക് ഏഹ് ചെറിയ ജീരകടണം
ഇത് ഏകദേശ ഒരു എത്ര ടൈം എടുക്കും ഇതൊക്കെ എല്ലാ പ്രോസസ്സും കയ്യാന് എന്ന ഒരു ഐഡിയ വല്ല ഉണ്ടോ
അതൊരു അരമണിക്കൂറുള്ളൂ എടുക്ക വല്യ സമയോന്നും മാണ്ട നമ്മളിപ്പോ അരമണിക്കൂറെടുത്താലും പിന്നെ നമ്മക്ക് ഇടക്കിടക്ക് ചെയ്യാലോ വല്യ പണിയൊന്നുല്ല
ആഹ് പിന്നെ ഈ കുറുകന്റെ ടൈം എന്നൊക്കെ പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് അത് കുറുകി കിട്ടുന്ന താങ്കൾ പറയണേ
ആഹ് ഉറപ്പായിട്ടും കാരണം ഈ ചെമ്പരതീന്റെലൊക്കെ നല്ല വൈ വൈപ്പ ഉണ്ടാവോണ്ട് അതൊ അതൊക്കെ തന്നെ ഒക്ക പാടെ ഏഹ് മിക്സില് അടിച്ചിട്ടാലും കുറുകും ഏഹ് കുറുകിയ ഇതാ കിട്ട അപ്പൊ പിന്നെ നമ്മൾ ച തീയിലിട്ട് കുറച്ചേരം കുറുകുബ്ത്തിന് എണ്ണയായി കിട്ടോല്ലോ
ആഹ് അത് ശരിയാണ് പിന്നെ എന്നിട്ട് എന്ത ചെയ്യേണ്ട അത് ഏഹ് ഓ ആഴ്ചേല് രണ്ടുസൊക്കെ തലയില് പേരറ്റ എന്നിട്ട് കുളിക്കലേ
ആഹ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണ്ടേ
ഉം
നിങ്ങളവിടെ ആരിക്കാണ് എന്താ മുടി എന്താ നരച്ചിട്ട്ള്ളത്
അത് എന്റെ ബന്ധത്തിപ്പെട്ട ഒരാൾക്കാ ആൾക്ക് അത്ര വയസ്സൊന്നുല്ല ആകെ ഒരു പത്തി ഇരുപത്തി ആറ് ഇരുവത്തേഴ് വയസ്സൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ അ അപ്പോഴേക്കും ആ ഇരുപത്തി ഒമ്പത് വയസ്സ് അപ്പോഴേക്കും തലക്കെ ആകെ നരച്ച് ആകൊ ഒരു പ്രശ്നത്തിലാണ്
കണ്ടാ തന്നെ ഇപ്പൊ ഓൽ ക്ക് മാത്രല്ല വേറൊരാൾക്കു ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സോക്കെ ആയിട്ടുള്ളൂ അങ്ങനെ ഓൽ പാരമ്പര്യായിട്ടാന്ന് എനിക്കറിയൂല അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളു എന്നോട് ചോയിച്ചിരുന്നു വല്ല ഇതിന് പറ്റിയ വല്ല റെമഡീസോ ഹോം അതായത് വീട്ടി തന്നെ ചെ ചെയ്യാൻ പറ്റിയഎന്തേലും കാര്യങ്ങളുണ്ടോ അപ്പോ ഞാൻ വെറുതെ താങ്കളോട് ഒന്ന് ചോയ്ച്ചാണ് തനിക്ക് എന്തെലു എക്സ്പീരിയൻസ് ഉണ്ടാവോ എന്ന് ചെയ്തി ചോദിച്ചതാണ് അതിനെ പറ്റിട്ട്
തീർച്ചയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതേമാതിരി മുടി ഉണ്ടായിരുന്നില്ല എന്റത് ഉള്ള്. ഉണ്ടായിരുന്നില്ലട്ട ഈ മുരിങ്ങ ഞാൻ പറഞ്ഞ നേരത്ത മുരിങ്ങ പറഞ്ഞതു പോലെ ഈ മുരിങ്ങ തേച്ചാല് മുടി വളരും ചെയ്യും പിന്നെ കറുത്ത മുടിയാവും എനിക്ക് തീരെ ഉള്ള് ഉണ്ടായിരുന്നില്ല അതോണ്ട് തന്നെ ഇനിക്കിന്റുമ്മ ആഹ് അദ്യം മുതലേ തേച്ച് തന്നോണ്ട് ഇപ്പ നല്ല ഉള്ളുണ്ട്
അപ്പൊ ഇത് ചെയ്താല് ഇത്ന് ഇതുകൊണ്ടൊക്കെ ഒരു കാര്യം കിട്ടും അതായത് മുടിക്ക് ബലം മറ്റ് അതായത് പെട്ടെന്ന് നരക്കണ സംഭവ ഒന്നും ഉണ്ടാവില്ലന്ന പറയുന്നല്ലേ എന്നാ ഞാൻ ഇത് ഒക്കെ ഇത് ചെയ്തോക്കട്ടേ ഞാൻ വിളിക്കാ
ആഹ് ആയിക്കോട്ടെ എന്നാ ശരിട്ടോ
ഒക്കെ